ആഹ് ആഹ് ഹലോ! ആഹ് എന്തൊക്കെയുണ്ട് വർത്താനം?
ല്ല വർത്താനം എന്ത വർത്താനം?
നല്ല വർത്താനം. ഉം, നല്ലത് കേൾക്ക്ണില്ലേ? ചോറ് കഴ്ച്ചിട്ടില്ല ഇന്ന് പൊറ്ത്ത്ന്ന് കൊണ്ടരാന്ന് പർഞ്ഞ്
ഉം!
ആഹ് അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കാ
നല്ല കാര്യം! എന്താവോ സ്പെഷ്യല് കൊണ്ടർഞ്ഞ്
ബ്രോസ്റ്റ്!
ആഹ് ആഹ്
ആഹ്
ഏഹ്
നിങ്ങക്ക് എന്താ സ്പെഷ്യല്?
ഞങ്ങൾ
ഇങ്ങക്കെന്താ സ്പെഷ്യല് ഉം
ഞങ്ങൾക്കേ ഇത് ഇപ്പ ചോറന്നെ ചോറ്, ചോറ്.
ചോറും മീനോ
പ്രത്യേകിച്ചൊന്നുല്ല.
ചോറും മീനോ അത് ശരി!
ആഹ് ചോറും മീനാണേ ആഹ്
ആഹ് അത് ശരി!
പിന്നെ ആഹ് രാവിലെ കടി എന്തൊക്കെയാ ഇണ്ടാക്കല്?
കടി, സീയപ്പണ്ടാക്കും, പുട്ടുണ്ടാക്കും, അപ്പണ്ടാക്കുംപാല പ്പണ്ടാക്കും, ദോശ ഉണ്ടാക്കും, ഇഡ്ലി ഉണ്ടാക്കും ഓട്ടട ണ്ടാക്കും. എല്ല ണ്ടാക്കും. എന്തേ
ഉം.
എന്താ വിളിച്ച് ചോയിച്ച കാരണന്താ ആ! പിന്നെ ഇന്റെ മക്കക്ക് പറഞ്ഞാല് സീയപ്പംപറ്റ് റ്റൂല അങ്ങനെ ചെലതൊന്നും പറ്റൂല ഓന്ക്ക് ഹ് ഹൂം എന്ത്? ഹലോ! ! ഹലോ! ! ഹലോ! പറയൂ! ദോശെ? ദോശ ഞാൻ അരച്ചാ ങ്ങനെ ശരിയാവല്ല. നിങ്ങളരച്ചാ ശരിയാവലുണ്ടോ? ഹലോ!
ആ കേക്കണില്ലേ?
ആ കേക്ക്ണ്ട്. ദോശ ങ്ങളരച്ചാ ശരിയാവല്ണ്ടോ? ഞാൻ അരച്ചാ ശരിയാവലില്ല.
ഏ.. ദോശ പിന്നെ ദോശയിനെ വ എല്ലാരുന്നും അരച്ചാ ശരിയാവൂലെ.. ഇവ്ടെ ഞാൻ ന്ന അരച്ച് വെക്കുമ്പളേയ് ഇച്ചറീല എത്താ അങ്ങനെവോ ഇബടെ ഞാൻ അരച്ചു വെക്കുമ്പണ്ടല്ലോ ത് ആദ്യൊക്കെ നല്ലോണം നൊരച്ച് പൊന്തീന്നു
ഉം
ഇപ്പ അത് കാണാ മറ്റേ, പിന്നെ അടൻ്റെ മാതിരി ങ്ങനെ. ചട്ടീക്കണ് പാർന്നാലയ് അതെന്താ അവിടെ അറിയിലെ? ഇപ്പ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയാണ്ട ആ ചട്ടി സാധാര ചട്ടി ന്നട്ട് പിന്നെ ദോശക്കരി ട്ടിന്റെ കൊയപ്പാണ്ര്തി ചട്ടിയൊക്കെ വേറെ വേടിച്ചു. നോൺസ്റ്റിക്കിന്റെ ചട്ടിയൊക്കെ വേടിച്ചു. ഏഎ പ്പളും അതേമാതിരി തന്നെ. അയ് പിന്നെ, ന്നിട്ട്, ആ നോൺസ്റ്റിക്ക് ചട്ടി പ്പോ ശരിയാവണില്ല മറ്റെ ചട്ടി മറ്റേ ചാട്ടി പാർന്നാലേ അപ്പണ് പാർന്നാല് അയി ല്ങ്ങ അടന്റെ മാരിങ്ങനെ നിക്കും. ആഹ് ആ ഒട്ടിപ്പുട്ച്ച്ണ ങ്ങനെ അട പാർന്നാല് നാലോറം നാല് ഭാത്തുകൂടി ങ്ങനെ ഒന്നായിട്ടണ് മാവ് പോവും.
പിന്നെങ്ങള് എന്താ അപ്പസോഡ കൂട്ടല്ല്ലേ?
അപ്പസോട കൂട്ടിയാണ് അരച്ചോക്കും ചെൽപ്പോ ഏഹ് പിന്നെ അപ്പസോട കൂട്ടിയാലും
ച്ചിട്ടോക്കി ഇങ്ങള് ചെൽപ്പം ശെരിയാവാൻ
ആഹ് ആഹ് അപ്പസോഡീ ഈസ് റ്റൊക്കെ കൂട്ടീറ്റൊക്കെ കാര്യല്ല.
ഏ ഈസ്റ്റ്‌ ഇട്ടാല് എങ്ങനെ ആയാലും പൊൻ ന്തണ്ടതാണല്ലോ? ഈസ്റ്റ് ഇട്ടാല് അങ്ങനെ പൊന്താക്കാൻ സാധ്യത ഇല്ലല്ലോ പിന്നെ എന്തെ സംഭ
ഈസ്റ്റ് ഇട്ടിട്ട് പൊന്തിണ്ല്ലേ. ഈസ്റ്റ് ഞാനേ ഈസ്റ്റ് ട്ടാണ്ടൊക്കെ അരച്ച് ചോക്കീനെ
ഉലുവ‌ക്കെടുംന്നൊക്കെ പറയ്ണേക്ക ഇൻക്ക റീലേ ന്നങ്ങനെ ഇണ്ടാക്കലൊന്നും ഇല്ല.
ആഹ്
ഉലുവ ഉം
ഉലുവേ ഉലുവ ഉലുവ ഞാനേ ഞാന് ണ്ടല്ലോ. ഞാന് ഈസ്റ്റ് ഇട്ടാണ്ട് ഈസ്റ്റ് ഇട്ടാണ്ട് അര്ച്ച ച്ചോക്കി.
ഉം ഉം പിന്നെ, ഉലുവട്ട് അരച്ചോക്കിയോ?
ഏഹ്
ഉലുവട്ട് അരച്ചോക്കിയോ?
ആ ഉലുവിം മറ്റേ അപ്പസോഡീം ഒ ക്കട്ടാണ്ട് അരച്ചോക്കി. ഇന്ന്ട്ടൊന്നും സെരി ആവ്ണില്ല ഉം ഉം പൊർത്ത്ന്ന് ആഹ് പൊർത്ത്ന്ന് ഒര് കുറി മാവേയ് പലപ്പത്തിന്റെ മാവും ദോശെന്റെ മാവും കൊട്ന്നീനിന്റെളച്ചി.
ഉം ഉം ഉം ഇന്ന്ട്ടത് നന്നായീനോ?
ഇല്ലാ നന്നാവ്ണ്ല്ല.
ഊം
ഇപ്പൊ ചട്ടിക്കാണ് കൊഴ്പ്പം പിന്നേ എന്തിനാണ് കൊഴപ്പംന്നറിണ്ല്ല.
അഹ് ശെരി, ഉം ഇപ്പങ്ങനേണ്ലേ പിന്നേ എന്താ ഇങ്ങളേ മറ്റേ ഇതൊക്കെണ്ടാക്ക്യാ നന്നാവല്ണ്ടോ? എത്താ പറയാ ബൂരി പൂരി
ആഹ് ബൂരി, ആഹ് ബൂരി നന്നാവും.
നന്നാവോ?
ആഹ്
പൂരി ആഹ് പൂരി നന്നാവണെങ്കി, അത് കൊർച്ചേരം കൊയ്ച്ച് വെച്ചാമതി. പിന്നേ നല്ലോണം പര്ത്തര്ത്. നല്ലോണം പര്ത്തിയാല് അത് രണ്ട് ഇതായി വരൂല. ഇന്ന അധികം പരത്താതെ കൊർച്ചൊരു കട്ടി വാണം പൂരിക്ക്, ഇന്നാലെ അത് പൊങ്ങി വെരൊള്ളു. പിന്നെ ബൂരിക്കും തന്നെ അതാ ഒര് കാ ഒര് ഒര് പാത്രത്തില് കൊർച്ച് വൾ ചെറ് ചൂടള്ളട് ത്ത്ക്കാണ്ട് അയ്ക്ക് കൊർച്ച് പാലും കൊർച്ച് ച്ച് പഞ്ചസാരിം, കൊർച്ച് ഉപ്പും പിന്നെ ഈസ്റ്റ്ല്ലേ ഒര് ടീസ് പൂൺ ഈസ്റ്റ്ട്ട്, കൊർച്ചേരം ഒരു അഞ്ച് മിൻ അഞ്ച് പത്ത് മിൻറ്റ് അതായത് ഇങ്ങനെ വെച്ച് കാണ്ട് പിന്നെ മാവ് കൂട്ടിയാല് അത് നന്നായി പൊങ്ങി വെരും.
ഉം
പിന്നെ മാവ് ആഹ് കൊയ്ച്ച് വെച്ച് കാണ്ട് കൊർച്ചേരം റെസ്റ്റെയ്യാൻ വെക്കണട്ടോ. ഇന്നാലേ നല്ലോണം പൊങ്ങൊള്ളു. അല്ലെങ്കിൽ അങ്ങനെ പൊങ്ങൂല. ഉം ആഹ്
കേക്ക്ണ്ല്ലേ?
ആഹ് കേക്ക്ണ് ണ്ട് കേക്ക്ണ് ണ്ട് പർ
ആഹ് ഞങ്ങള് വടെയ് പിന്നേ, നോൽമ്പിന് ഞങ്ങള് ഇങ്ങള് പർഞ്ഞ മാരി അങ്ങനെ പിന്നെ മാവ് കോയ്ച്ചച്ച്ട്ടേയ് അത് പൊള്ളച്ചീല. പിന്നെ ഇ ഇപ്പ ഞാൻണ്ടല്ലോ ഇപ്പ ഞാ റെസ്റ്റെയ്യാനൊന്നും വെക്കലില്ല. ഞാന് മറ്റേ പിന്നെ ഗോതമ്പ് പൊട്യോണ്ട് ഈ മൈദപ്പൊടിയേറ്റ് ഇണ്ടാക്കീനി. ഇപ്പൊ പിന്നെ ഗോതമ്പ് പൊട്യേറ്റാ ഇണ്ടാക്കല്. ഗോതമ്പൊടി കൊർഞ്ഞ ചൂടെള്ളത്തിലെയ് പിന്നേത്ത് പഞ്ചാരിം മഞ്ഞപ്പൊടിം ഇപ്പും ഇട്ടാണ്ട് കൊയ് ച്ചാ തന്നെ ഇപ്പൊ ബൂരി ള്ളക്കും. ഏഹ് ആഹ് ബൂരിം സര്യാവലൊട്ങ്ങീക്ക്ണ്, പക്ഷെ ദോശമാവിനേയ്റ്റ ഇപ്പ ഞാൻ കുട്ങ്ങീക്ക്ണത്. ദോശമാവ് സര്യാകേയ്റ്റെ. ഇതാണെങ്കില് ഇബട്ത്തെ ഒരു ചെർക്കം ആഹ് എന്താവൊ അറീല. ഇബട്ത്തേ കുട്ടിക്കാണെങ്കില് പിന്നേ
ദോശ ഇഷ്ടെയ്ക്കാരെയ്
ആഹ് ദോശഷ്
ഉം ഇന്റെ മോൻക്കും ദോശ വയ്ങ്കര ഇഷ്ടാണ്.
ആഹ്
ദോശീ ഇഡ്ഡ്ലീം ഭയങ്കര ഇഷ്ട കുട്ട്യാക്കെല്ലാർക്കും.
ആഹ് ഓനേ അപ്പഷ്ടല്ല.
ഉം ഇബടി അങ്ങൻ തന്നേണേ അപ്പം പറ്റൂലേയ്. ഒരുവിധം കടികളൊന്നോൻക്ക് പറ്റൂല, പിന്നെ പറ്റും പൊറാട്ട, ദോശ പിന്നെ പുട്ട് പുട്ട് നമ്മള് പൊർത്ത്ന്ന് വാങ്ങിയ പൊടില്ലേ ആ പൊട്യോണ്ട്ല്ലെ പുട്ട്.
ആഹ്
അത് നൂലപ്പണ്ടാക്കീട്ട് തിന്നീല്ല. ഓൻക്ക് വാണ്ടീട്ട നൂലപ്പണ്ടാക്ക്ണെ, അത് തിന്നീല്ല. പിന്നെ ഓട്ടട ഇഷ്ടാണ്. ഓട്ടടേണെങ്കി കൊറേ നേരം വാണ്ടെ ഇണ്ടാക്കാന്. ഓട്ടടിം തന്നെ മയല്ലെങ്കി അതും രസല്ലലേ, ഓട്ടട ഓട്ടട ഉണ്ടാക്കുമ്പോ എന്താ വറ്റ് കൂട്ടി അരക്കും എന്നിട്ട് പിന്നെ കൊറച്ച് തേങ്ങ ചേരണ്ടിടും പിന്നെ അയിക്ക് കുറച്ച് ഓയിലും ഓയിലോ വെളിച്ചണ്ണയോ അതും പാരും ന നല്ലോണ്ണം മിക്സ് മിക്സ്ചെയ്തികാണ്ട് അത് ചട്ടി ചൂട് ചട്ടി വാരും
ആഹ് ഞങ്ങ ള്ഓട്ട ഇണ്ടാക്കലല്ലേ എപ്പളേ ഞങ്ങള് പറഞ്ഞില്ലേ ഇടെ ഇന്റെ കുട്ടി പിന്നെ ദോശ അല്ല മറ്റേ വെള്ളപ്പംതിന്നൂല ഓട്ടട തിന്നൂല ഏ ഓനെ ആകെ പറ്റിയ ദോശ ഇഷ്ടമാണ് ദോശ നേരാകാത്തൊണ്ട് ഞാൻ ഉണ്ടാക്കലൂല്ല പിന്നെ പുട്ട്ന്നും ഭൂരിന്നും ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കി കൊളായിട്ട് ഇപ്പും അതും വെറുത്തക്കണ് ചപ്പാത്തി ഇപ്പൊ ശെരി ആവാ തി ക്കണ് ചപ്പാത്തി ങ്ങനെത്ത് എങ്ങനെ കുളാണ വെച്ചാലേ ചപ്പാത്ത് എന്താണ് അവ നേരെ ആയിക്കിട്ടൂല
അഹ് എന്താ ഉറപ്പായിട്ടാ അതോ
ആഹ് അതന്നെ അതന്നെ അതന്നെ
ഞാൻ ഉണ്ടാക്കുമ്പോ നല്ല സോഫ്റ്റ് ആയി കാര്യം
ഏഹ്
ഇങ്ങള് ചെറുചൂടുവെള്ള എല്ലെ എടു
അല്ല ഞാൻ തെളച്ച വെളത്തിലാ ഉണ്ടാക്കല്
ഉം ഇതെന്താണാവോ വെള്ളം കൊറവുണ്ടാവലുണ്ടോ
വെള്ളം കുറവുണ്ടാകലുണ്ടോ പിന്നെ വെള്ളം വേറെ പിന്ന ഒന്നിനും പറ്റൂല്ലോ പൊടി
പക്ഷെ വെള്ളം കുറഞ്ഞാ ഭയങ്കര ഉറപ്പേ കാര്യം
ആഹ്
ഉം ഇവടെ എന്റെ അമ്മായിമ്മ ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് ല്ലെ ചപ്പാത്തിന് എത്ര എളുപ്പ ഉണ്ട് ഉണ്ടാക്കാനിന്നോ നല്ല റൗണ്ടിൽ കിട്ടും ചെയ്യും
ഏ പെർത്തിയാണ്ടാ
ഉം പരത്തിയാണ്ട്
ആഹ് ചെറുതല്ലേത് അ ഞങ്ങള ഇവിടെ ഞങ്ങളെ അമ്മായിനൊക്കെ ആദ്യപ്പഎല്ലാതും ഇപ്പൊ അയിന് അമ്മായിമാക്കെജ്ജ പ്പോ അതാണ് ഒന്നിനും നിക്കലില്ലേ
ഏഹ് ഷോൾഡർ ചാടിട്ടാ
ആഹ്
ഇന്റേനും അങ്ങനെ ചാടൊക്കെ ചെയ്തു എപ്പഴും പറയലിണ്ട് കൈ വേദനാണ് എന്നൊക്കെ
ആഹ് അത് ഡോക്ടറെ കാണിച്ചാ റെസ്റ്റ് പറയും
ഉം
ഇബടെ ഒര് ഡോക്ടറെ കാണിച്ചിട്ട് റസ്റ്റ് പറഞ്ഞിട്ട് പിന്നെ അതൊന്നും എടുക്കലില്ല
എടുക്കല്ഉണ്ടാവൂല
ഏഹ്
ഉം
ഏതായാലും പിന്നേ ച്ച് ന്നിട്ട് ഞാൻ പറഞ്ഞേ പ്പ ന്റെ മകനും പറയും ദോശ ഉണ്ടാക്കിയാ മതിന്ന് മ്മയാ ഇജ്ജ് കുടി പോവുമ്പോഴേ ഇഞ്ചമ്മാനെ കൊണ്ട് ഇഞ്ചമ്മരച്ച നല്ലോണം നൊരക്കും നൊരച്ചാലും പവുപ്പിച്ച നറച്ചങ്ങട്ട് പൊന്തും അപ്പൊ ഞാൻ ഇമ്മാനെക്കൊണ്ട് ഉണ്ടാക്കിച്ചലാണ് ഇമ്മാനെക്കൊണ്ട് അവിടെ പോകുമ്പോ ഉണ്ടാക്കിച്ചും പിന്നേയാണെങ്കി
അപ്പൊ അതോളം ദോഷക്ക്‌ പൂതിയായിന് ഇങ്ങനെ ഒക്കെണ്ടാവൂലേ കുട്ടികള് പിന്നേ ആഹ് കുട്ട്യാക്ക് അത്ര ഇഷ്ടാവുമ്പേ പൂതിയായി ഇങ്ങനെ ക്കിലാ അപ്പൊ ങ്ങ് പുറത്തുന്ന് മാവ് കൊണ്ട്ര രോ ചുടാൻ
അഅ് അഅ് ഞാൻ പറഞ്ഞില്ലേ അന്നോട് ആഹ് മാവ് ശരിയാവണില്ലേ ആഹ്
ആ മാവും ശരിയാവണില്ലേ ആ മാവ് നല്ലോ ണംശരിയാവോല്ലോ പാലപ്പത്തിന്റെ ശരിയാകും അതേപോലെ എല്ലാത്തിന്റെ നല്ലോം ശരിയാവോല്ലോ പിന്നെന്തേ പറ്റിയത്
അതെന്താ അറിയിലടി പിന്നെ
പൈവൽ
ഏഹ് കയ്യേറ്റ് നളക്കലില്ലാ മാവ് ആ മാവ് ഇന്റളേച്ചി ഞാ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റ്ന്ന് വേടിച്ചിനു ആ മാവ്
ഉം അത് ശരി ന്നട്ട് ഓളത് ശരിയായിട്ടില്ല
ഇല്ല ശരിയാവണില്ല അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടാളും വേടിച്ചലൊക്കെ നിർത്തി യൂട്യൂബ് നോക്കിട്ട് യൂട്യൂബത്തെ മാരീം ആവണില്ല യീസ്റ്റിട്ട് അരക്കാ എല്ലാതും നൊര ക്കൊന്ന് അറിയിച്ചിട്ടത്തത് എന്ത് ഒന്നും ആവണെന്നല്ലേ
ഞാൻ ഒറ്റ വട്ടെ അരച്ചിട്ടുള്ളൂ അത് നല്ലോണം പതഞ് പൊങ്ങി വന്നിന് നല്ല നല്ല ദോശായിന് ഞാൻ എന്റെ വീട്ടില് പോയിട്ടാണ് പരീക്ഷിച്ചത് ഇവിടെന്ന് ഇനി പരീക്ഷിക്കാനാവൂല ന്ന് വിചാരിച്ചീന്
ആഹ് ദോശ നന്നായാ എന്തോരു രസ നല്ല രസല്ല സാനാണ് ദോശ ഇടലിയൊക്കെ ഇടലിയൊക്കെ എങ്ങനെ പൊള്ളച്ച് ങ്കാണ്ട് നല്ല രസാണ് തിന്നാനിലെ
ഉം എനക്കിഷ്ടാണ് നല്ല ദോശയും ചട്ടിനി നല്ല ചോ പ്പ് ചട്നീം വെള്ളച്ചട്നീം സാമ്പാർ മസാലദോശ എനിക്ക് ഭയങ്കര ഇഷ് ടള്ള സാധനങ്ങളാണ് അതൊക്കെ എന്റെ മക്കൾക്കും അതേപോലെ വേറെന്താ കൊയപ്പോന്നൂലല്ലോ ആഹ് ശ
പിന്നെ വുളിച്ച് പിന്നെ ജ്ജ് പിന്നെ വുളിച്ചോണ്ടീ